ഹലോ.
എന്തെക്കെയുണ്ട് വിശേഷം? ആഹ് കേൾക്കുന്നുണ്ട്. എന്തെക്കെണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
അവ്ടെ മഴയൊക്കെണ്ടോ ആ ചോറുണ്ടു. മഴയൊക്കെണ്ടോ?
മയാ കൊറവ്ണ്ട്. അവിടെ എങ്ങനെ, മയ ഉണ്ടോ?
ഇപ്പ മഴയില്ല. ഇപ്പ ചെറ്യെ വെയിലൊക്കെ ആയിട്ടിങ്ങനിരിക്കിണു.
ആഹ് അത് തന്നെ. ഇന്നലെയൊക്ക നല്ല മയായിരിക്കൂലെ?
ആഹ് ഇന്നലെ നല്ല മഴയായിര്ന്നു.
ആഹ് ഇപ്പോ, ചോറിനെന്താ കറി?
ചോറിന് കടച്ചക്ക കറി വെച്ചിര്ന്നു. പിന്നെ മീൻ
സാധനം
അതിങ്ങനെ ഒരു മരത്തേല് ഇണ്ടാവും. ചെറ്യൊരു ചക്ക പോലെ. ഉം കട, കണ്ടിട്ടില്ലാ? കടേലൊക്കെ വാങ്ങാൻ കിട്ടും. ചക്കയല്ല വേറൊരു, ചക്ക പോലെ പക്ഷെ അങ്ങനെക്കൊരു കുരു അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ലാ.
മുള്ളഞ്ചക്ക ആണോ? എന്ത് കറി വെക്ക്ന്നതാണോ?
ആഹ് കറി വെക്ക്ന്നതാ.
ആണോ?
ആഹ്.
ഏഹ്. അതെന്താ കറി വെക്കാണോ തേങ്ങ അരച്ചിട്ട് കറി വെക്ക്വാണോ ചെയ്യാറ്?
നമ്മക്ക് തോരനായിട്ടും വെക്കാം അല്ലെങ്കി പിന്നെ ചാറായിട്ട് വെക്കാം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് പ ഇങ്ങനെ വേവിച്ചിട്ട് മസാലയൊക്കെ ചേർത്ത് വെക്കാം.
ആണോ? നല്ല രസമുണ്ടായിരിക്കൂല്ലേ?
ആഹ് നല്ല രസംണ്ട്. നല്ല ടേസ്റ്റാ. ഇങ്ങനെ തേങ്ങാ പാലൊക്കെ ഒഴിച്ച് കറി വെക്കുമ്പഴേ.
ആഹ് ആഹ്. ഉം. ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് കേക്കുന്നത് കട ചക്ക എന്ന് പറയണ സാധനം തന്നെ. ചക്ക കേട്ടിട്ട് ട്ട്ണ്ട്. അതുപോലെ തന്നെ പഴഞ്ചക്ക മുള്ളൻചക് ക്ക. അങ്ങൻത്തെ കൊറേ ചക്ക കേട്ടിട്ട്ണ്ട്. കടൻ ചക്കാന്ന് പറയ്ന്നത് ഞാൻ ആദ്യമായിട്ട് കേക്ക്ന്നതാ.
ഇത് ഞങ്ങടെ ഈ നാട്ടിലൊക്കെ മലേലൊക്കെ ഇങ്ങനെ ഒരു മരം ഉണ്ടേ അതിന്റെ വേരേന്ന് അട്ത്തതേ ക്ള്ത്ത് അങ്ങനെ വലിയ മരവായിട്ടാ ഉണ്ടാവുവാ.
ആണോ? കൃഷി ചെയ്യുന്നതാണോ ഇത്?
കൃഷിയല്ല ഇത്. നമ്മുക്ക് വേണ്ടിട്ട് ഒരെണ്ണം നട്ടാ പിന്നെ അതേന്ന് ഇങ്ങനെ ഉണ്ടാകും. നമ്മുക്ക് കൃഷിയായിട്ടില്ല. ഇത് സീസണില്, ഇത് സീസണില് ആ സീസണിലേ ഉണ്ടാവുള്ളേ. ഈ സമയത്തേ ഉണ്ടാവുള്ളൂ.
അതോ മഴക്കാലത്ത് ഉണ്ടാവുന്ന സാധന ആണോ ഇത് കടചക്കന്ന് പറയുന്ന സാധനം. ആണോ ഉം. ഉം. അപ്പൊ ഇന്ന് അതാണല്ലേ നിങ്ങൾ ക്ക്. അപ്പൊ ഈ കടചക്കയും ചോറും മാത്രം മതിയോ. അതിലേക്ക് വേറെ എന്തെങ്കിലും ഉപ്പേരി മീൻ വറത്തത്ണ്ട്. ഉപ്പേരി ഒന്നും ഉണ്ടാക്കാറില്ല
അങ്ങനെയല്ല അവ എന്തെങ്കിലും രണ്ട് കറിയൊക്കെ മതി
ആണോമ രണ്ട കറിക്കെ കൂടുതൽ കറിയൊന്ന വേണന്ന് നിർ ബന്ധം ഉണ്ടാവില്ലല്ലേ
മീൻ കറി ഉണ്ട് പിന്നെ ആർക്കും വേറെ ക്കറിയൊന്നും വേണ്ട
ആഹ അതെ അതെ പിന്നെ വീട്ടില്ചെടിയെല്ലോ വീട്ടില ചെടിയൊക്കെ ഉണ്ടോ. ഇപ്പ നനക്കേണ്ട ആവശ്യല്ലല്ലോ.
റോസൊക്കെയ ഉള്ളത്.
റോസാ. റോസാണ് കൂടുതല ഇഷ്ടം
എനിക്കിഷ്ടമാണ്. പല കളറിലുണ്ട്.
അതെല്ല. ഈ പൂവിടാത്ത ചെടിനോട് താല്പര്യം ഇല്ലേ. ഇലകൾ മാത്രൊള്ള ചെടികളെ തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ.
എനിക്ക് ഇല പൂവള്ള ചെടി ഇഷ്ടള്ളു.
പൂവുള്ളേ ആ ചിലർക്ക് അങ്ങനെയാണ് പൂവുള്ള ചെടിയോടാവും താല്പര്യം കൂടുതൽ ഉണ്ടാവുക
ഇഷ്ട ഇല്ല
ചെടികളും നല്ല ഭംഗിയാണ് കാണാന്. കണ്ടില്ല ബുഷച്ചെടിയൊക്കെ കണ്ടിട്ടില്ലേ. അതൊക്കെ അതുകൊണ്ടൊക്കെ പല മോഡലുകളും ആക്കാലോ പു ചെടികളോണ്ട്. അത വെട്ടിയാണ്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടല്ലോ
പല കളർ റോസേഉള്ളത്
ആഹ് പല റോസിനോട് എനിക്കും ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ മഴ ആയതോണ്ട് ചെടിയൊന്നും നന ക്കേണ്ട ആവശ്യമില്ലല്ലോ
ആഹ് ഇല്ല ഞാനെല്ലാം വെട്ടി നിർത്തി ഇപ്പകിളിത്ത്ങ്ങനെ കേറിവര്ന്ന്ണ്ട്
എന്റെ വീട്ടിലുണ്ടായിരുന്നു ചെടികള് അവിടെ ഉം വെയിലായ സമയത്ത് ഒന്നാകെ ഒണങ്ങി ഇപ്പൊ മഴായപ്പൊ ഒന്നാകെ തെയ്ത്ത് വന്നിട്ട്ണ്ട് നല്ല ഭംഗിയാണ്ലെ ഈ ചെടികളൊക്കെ കാണാന് വീ ട്ട്ല്ണ്ടാവുന്നതന്നെ നിങ്ങളെ ആ അതെ നിങ്ങെളെങ്ങനെ ചെടീല് മണ്ണെങ്ങനെ നിറക്കാറ് ഏഹ് നെൽത്താണോ ഞാന് ചെടിയില് മണ്ണ്നെറച്ചിട്ടാ മണ്ണ് നനക്കും അത്പോലെ മണ്ണ് ഇതാക്കും മണ്ണെടുത്തിട്ട് കുറച്ച് ചവലകള് ഇലകള്ണ്ടാവല്ലോ ഇലകള് ആദ്യംവെച്ച് ആ ത്ത് ഉണങ്ങിയ ഇലകളെല്ലാംവെച്ചിട്ട് പിന്നെ എന്ത്ചെയ്യും അതിലേക്ക്മണ്ണ്ടും പിന്നെ ചകിരിച്ചോറ്ണ്ടാവല്ലോ അതും ഏഹ് ചകിരിച്ചോറും എല്ലും പൊടി പിന്നെ ചാണകം ഇതെല്ലാം മിക്സ്ചെയ്തിട്ട് ചട്ടിയിലാണ് കുഴിച്ചിടാറ്
ഞാനത് ആദ്യം ചട്ടയിലായിരുന്നു കുഴിച്ചിട്ടത്. അപ്പൊഈ വേര് തെങ്ങീട്ട് ചെടികളൊന്നും ശരിക്കും വളരുന്നില്ല അപ്പൊ ഞാൻ ചെടി ചട്ടി നെല്ലാം ഒഴിവാക്കി നെലത്തോട്ട് നട്ടു പതുക്കെ ചെടിച്ചട്ടിന്ന്എടുത്തിട്ട്നലത്തോട്ട് നട്ടു അ
നടുന്നതാണ് ഏറ്റവും കൂടുതല്നല്ലത് കാര്ണം ത് നടുമ്പനമ്മള് വെള്ളഒഴിച്ചിട്ടില്ലെങ്കിലും അത്ര പെട്ടെന്നൊന്നും ചെടിയൊന്നും ഒണങ്ങൂല ച ട്ടീലാവുമ്പമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ച്കൊടുക്കണം അതാണ് കൊഴപ്പം
ആ പിന്നെ ചായപ്പൊടിയുടെ ചണ്ടിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പൊ കൊഴപ്പല്ലാതെ കേറി വരുന്നുണ്ട്.
ആഹ് ചട്ടീലാകുമ്പോ അത് നല്ലതാണ് ചായപ്പോ ചട്ടീലാകുമ്പൊ ചായപ്പൊടിയുടെ ചണ്ടി ഉള്ളിത്തോല് അമ്മളെ ഏത്‌ വേസ്റ്റ്ച്ച പച്ചക്കറികളെല്ലാണ്ടാവൂലേ മുട്ടതോടുകളൊക്കെ അതെക്കെ എ ചെടി ചട്ടീലൊക്കെ ഇടാണെങ്കില് നമ്മള് ചെടികൾക്ക് കൂടുതൽ വളമായിരിക്കും. പച്ചക്കറികളൊക്കെ നടാറുണ്ടോ
വഴുതനങ്ങ പച്ചമുളക് അങ്ങനെ ചിലതൊക്കെ ഉണ്ട്
ആഹ് എന്റെ വീട്ടില് കൊറേപയറ് അതേപോലെതന്നെ വൈതനാ വെണ്ടയ്ക്ക പാവക്ക ഇങ്ങനെയുള്ള കൊറെകൊറേ ഏഹ് കൃഷികള്ണ്ട് ഞങ്ങള് ചെറിചെർതായിട്ട്ള്ള കൃഷികളൊക്കെ ചെയ്യാറ്ണ്ട്. ഈ കൂടുതലും ഈഹ് കൃഷി ചെയ്യാണെങ്കിൽതന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട്ള്ള വളഇട്ട്കൊടുക്കണം അപ്പളാണ് നല്ലോണത് വളരും വേ ഒള്ളൂ ഹലോ
ആഹ്
ഹലോ കേൾക്ക്ന്നില്ലേ ആ കേൾക്ക്‌ന്ന്ണ്ട് ഉം ഉം എന്തോ റൈഞ്ച് എന്തോ ഇഷ്യൂആണെന്ന് തോന്നുന്നു എടക്ക് കേൾക്കാതെ പോകുന്നത് ആ പറയൂ
ശരിയാ പാറൊക്കെയായത്കൊണ്ടെ ഇങ്ങനെ അധികംമരങ്ങളൊന്നുംന്നും ന്നന്നല പച്ചക്കറികളൊന്നും മഴ പാറേല് മണ്ണും
മൻ സന്നേണം പ്പ മണ്ണ് ഞങ്ങക്ക് പഴ കുറവാണ് ഞങ്ങൾതൊക്കെ പാറേണ് ഈ മ് കൊത്തിയാൽ പോലും അത് കുയ്യാവൂല അമ്മാരി പാറേണ് അവിടന്നൊന്നും കുഴിച്ചിടാൻകഴിയൂല ന്നട്ട്ഞങ്ങള് അ ന്ത അടുത്ത വീട്ടിൽന്നൊക്കെ മണ്ണ് കൊത്തിയിട്ട് ഉന്തുവണ്ടിയിലാക്കിട്ട് കൊണ്ട് വന്നിട്ട് ചെടിക്കൊക്കെ നെ കെ കൂടുതലു എലകളായിട്ടാണ് ഞങ്ങൾ എന്ത് യ്യ അത് ഇല അതിൽ ഉണങ്ങിയ ഇലകളുണ്ടല്ലോ ആ എണകളും ഇലകളും ഉം മണ്ണും ഒക്കപ്പാടം മിക്സ് ചെയ്യുമ്പോ വെല്ല മണ്ണാവൂലല്ലോ ഇതിപ്പോ മണ്ണ് സ്വന്ത ആവുമ്പോ തോ ആ മണ്ണ് തന്നെ ആകുമ്പോ സോതോനെ മണ്ണാവുല്ലോ അതുംമല്ല പിന്നെ ഏ മണ്ണാകുമ്പോ എന്താണ് മണ്ണ് തന്നെ ആവുകയാണെങ്കിൽ അത് കട്ട പിടി ക്യല്ലോ ഈ മണ്ണ് ഉറച്ചു പോവല്ലോ ആ വെള്ളം ഇറങ്ങാതെ ആ അങ്ങനെ അപ്പൊ അതിന് പകരം എല്ലതും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇടുകയാണെങ്കില് ഏ ഞമ്മക്ക് എന്ത് യ്യാ അത് കട്ട പിടിക്കൂല്ല നല്ല പോലെ അവര് അ ഇതിലാവും ചെയ്യും ഏത് പൂവി ആ ആ ഗ്രോ ബാഗില് ഇഞ്ചി നട്ട് അല്ല ഗ്രോ ബാഗില് ഇഞ്ചി നട്ടാൽ ആ ഗ്രോ ബാഗ് കീറിപോവോ കൊ കാരണം അതിന് കൊറേ ഇതൊന്നും ഉണ്ടാവൂല പയം ഈ കായ് ഇഞ്ചി അടീല് ഉണ്ടാവുമ്പോ കൊ കൊറച്ചങ്ങട്ട് ഇതാവുമ്പോ
അധികം ഒന്നും നടത്തില്ല കൊറച്ചീച്ചേ നടുള്ളൂ
ആഹ് ആ കൊറച്ചാവൂലെ നടുകാം ആ ഇങ്ങട്ട് അത് എത്ര എത്ര വർഷം കൊണ്ട് ആ വെള്ള ആ പച്ചക്കറിന്റെ വലിയതാകൂല്ലേ
ഇത് ചേട്ടായി ഉണ്ടല്ലോ വല്യത് വാങ്ങിയിരുന്നു വാഴ നടാൻ പറ്റിയതേ വാങ്ങി
വ വാഴ നടാനൊക്കെ പറ്റിയ ഗ്രോ ഗ്രോബാഗുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാനാ പച്ചക്കറിന്റെ ഗ്രോ ഭാഗില്ലേ അതേ കണ്ടിട്ടുള്ളൂ ആ എന്നിട്ട് ആ ആഹ് അതിനട്ട് അപ്പം കൊഴപ്പൊന്നും ഉണ്ടാവൂലല്ലേ വാഴ നടാന്ന് പറഞ്ഞാൽ വായ ക്കെന്നെ കുറച്ച് വേരുണ്ടാവൊല്ലോ
ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് അപ്പം കൊഴപ്പൊന്നും ഇണ്ടാവൂല ഉ അതിലായിരിക്കും എന്നിട്ട് എങ്ങനെ നല്ലോണം കായ്ച്ചിരുന്നോ
ഇപ്രാവശ്യം ഇപ്രാവശ്യം കൊറച്ച് ഇത് കൊറവായി നല്ല വെയിലല്ലായിരുന്നോ അതുകൊണ്ടല്ലാ ഇങ്ങനെ കുരടി
ആഹ് ആഹ് ആണോ കൊരടിച്ചു പോയിട്ടുണ്ടാവൂലേ ഇ പ്രാവശ്യം അയ്ന് അധികാൾ ക്കാർക്കും കൃഷികളൊക്കെ ആയാലും നനക്കാന് കൊറേ വെള്ളം ഇല്ലാണ്ടും ഒക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇപ്പം മഴ ആഹ് അതെ ഇപ്പ മഴക്കാലം ആയാലാണെങ്കിലും കൂടുതല് വെള്ളം കിട്ടി കൃഷിഒന്നായിടട്ട് നശിച്ചു പോവും ചെയ്യും വേനൽക്കാല ആയാല് ഇന്താണ് വെള്ളം ഇല്ലാണ്ട് ഉണങ്ങി പോവും ചെയ്യും രണ്ടിന്റെ ഇടത്തരായി കിട്ടണം
രണ്ടും ഇടയ്ക് ഇടക്ക് കൊറച്ചീചെ കൊറച്ചീച്ച് കിട്ടിയാലാണ് ശരിയാവുക
ചെയ്യും ആ അതെ അതെ വീട്ടില എങ്ങനെ തോനെ ചെടികളെല്ലാം ഉണ്ടോ
ഒരു പത്തിരുപത് ചോട് റോസയുണ്ട്
ആഹ് ഇന്റേത് ഇരൂപത് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ലട്ടോ ആദ്യം ക്കെ നല്ലോണം ചെടികളൊക്കെ നോക്കി ഇപ്പം മണ്ണൊന്നും ഇല്ലഞ്ഞിട്ടൊക്കെ ഞമ്മക്ക് തന്നെ ചെടി വളർ ആണെങ്കിൽ അതൊന്ന നന്നായിട്ട് വളർന്ന് വന്നിട്ടില്ലെങ്കിൽ നമ്മുക്ക് തന്നെ ദേഷ്യം പിടിക്കും ല്ലോ അത് അതിന്റതായിട്ട് ആ
പാറ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി പോവാണേ വേര് വ ഇങ്ങനെ പാറ ചെന്ന് തട്ടീട്ട്
ചൂടായിട്ട് ഉണങ്ങി പോവാവുലേ ആഹ് ആഹ് ആ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ആ റോസുകളെന്നെ ആഹ് എന്റെ വീട്ടില് റോസ് മഞ്ഞ റോസ് ഉണ്ടായിരുന്നു അതേപോൽതന്നെ വെള്ള റോസ് ഉണ്ടായിരുന്നു ഏഹ് ചൊവപ്പുണ്ടായിരുന്നു പിന്നെ വേറൊരു ഒരുതിമൽതന്നെ തോനെ പൂവ്ടുന്നൊരു റോസ് ഉണ്ടല്ലോ പിന്നെ അതേപോൽ തന്നെ പിങ്ക് കളറള്ള റോസ് ഉണ്ടായിരുന്നു കൊറെ ഐറ്റംസ് റോസ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ജമന്തില്ലേ വൈ റ്റ് ജമന്തി ഉണ്ടായിരുന്നു അതേപോൽതന്നെ മഞ്ഞ ജമന്തി ഉണ്ടായിരുന്നു നല്ല അതിമലൊക്കെ നല്ല പൂക്കൾ വിരിഞ്ഞിരുന്നു പിന്നെ മഞ്ഞ ജമന്തി വള്ളിയായിട്ട് ഇങ്ങനെ പോകുന്നു. ഇടയ്ക്ക എപ്പയെങ്കിലും ഒരു പൂ വിരിഞ്ഞാവിരിഞ് അതേപോലെ വെള്ള ജമ്ന്തി നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞിരുന്നു.
ആഹ് രണ്ട് ഇവിടെ നല്ല രസൊള്ള പൂവ്ണ്ട്. മഞ്ഞയും ഓറഞ്ചും കൂടെ കളറൊള്ള ഒരു റോസ.
ആഹ് ആഹ്
ഈ പൂക്കളിൽ തന്നെ ഒരു ചെടി ഇതാക്കി അയിമത്തെ വിത്ത് ഇതാക്കി അത് പല കളറിലായിട്ട് മാറുന്നുണ്ടല്ലോ ഞാനൊരു ചെടി നട്ട് ആണെങ്കിൽ പിന്നെ അതിന്റെ താഴെ തയ്യ് തന്നെ വേറെ കളറായിട്ട് വരും. പൂക്കളയിന്റെ എന്നാ ഓക്കെട്ടാ ശെരി. ആഹ് ആഹ് ശെരി. ഞാൻ വിളിക്കാട്ടോ.
ആഹ് ശെരി. ഓക്കെ.
ഓക്കേ